അല്ലേ ആ എന്താ വിശേഷം
നല്ല വിശേഷം എന്തൊക്കാ ചായയൊക്കെ കുടിച്ചോ
ഓ ചായ ഒക്കെ കുടിച്ച് നിങ്ങള് കുടിച്ചോ
ഇപ്പൊ ഇന്നേ പുട്ടാക്കിയ അതാകുമ്പോ വേഗം ആകല്ലോ പ്പൊ ഇന്നെ കുർച്ചു തെരക്ക് ണ്ടെങ്കി പൊർത്ത് പോകാനുണ്ട് അപ്പ ഒക്കെ കൂടിയും വേഗം അ ആക്കിയിട്ട് അതാകുമ്പോ ആ സിമ്പിൾ ആയിട്ട് അത് അങ്ങനെ ങ്ങനെ അതമേൽ ഒപ്പിച്ച്പിന്നെ ഇയ്യ് ന്തേ ന്തെ ഉണ്ടാക്കിയേ
ഇന്നിവിടെ ദോശേനി പിന്നെ ത കൊർച്ച് ഉ കടലക്കറി ഏനി പുട്ടും ഉണ്ടേനു
ആ ആ അപ്പൊ ആ ആ അങ്ങനെ ഇക്കിനാലാള്
ഏ എന്താ ചെയ്യണേ ഓലൊക്കെ?
ഓല് രണ്ടാള് പിന്നെ ആർമി കോളേജിലാ ഒ
ആ ആ ശരി
ആറിലാണ് വല്യ ആള് പ്ലസ് ടു കഴിഞ്ഞാണ്
ആ ആ
ആ അപ്പൊ ഉം അപ്പൊരൊക്കെ പറഞ്ഞയച്ച് ഓല് ലീവിന് വന്നീനു അപ്പൊ ലീവ് കഴിഞ്ഞ് അ അപ്പൊക്കെ തിരക്കിലായിനു
ആ ഇപ്പല്ലാരും പോയോ
ഓര് പോയി മെനിയാന്ന് പോയി.
ആഹ് അപ്പൊ ഫ്രീയായിരിക്ക്കുല്യേ..
ആ ഇപ്പൊ ഫ്രീ ഇപ്പൊ മോളെ പറഞ്ഞയക്കാം മാൺണ്ടീട്ട് പിന്ന ഓള് മാറ്റി ഓള്ത് തേച്ചൊട്ക്കാണ് അപ്പൊ ഓളും പോയാ പിന്ന മോനും പോയാ പിന്ന ഫ്രീയാണ് പിന്ന പിന്ന പോവാനുണ്ട് ഇന്ന് പിന്ന പോവാനുണ്ട് തവിടെ അട്ത്തൊരു കുറ്റൂഷണ്ട് അപ്പൊ അതിന പോണം ഉം അപ്പൊ ഇല്ല തൊക്കെ ആക്കണം അയിന്റെ എടേല് അപ്പ ഉണ്ട് അമ്മല് പോയിട്ട് ബാക്കിള്ള കാര്യം കൂടി ഉം അപ്പൊ പൊറത്ത് പോവാനും ണ്ട്
ആ ന്നിട്ട് ഇന്ന് ഉച്ചക്ക് എന്താ ഇജ് ണ്ടാക്കാൻ വിചരിച്ചികന്നത് എന്താ ചോറ്?
ചോറ്ക്ക് ചോറോ എന്തെങ്കിലും മീൻകറി ങ്ങനെ ന്തെങ്കിലും ആക്കാന്ന് വിചാരിച്ച മീൻവാങ്ങീല്ല മീൻ വാങ്ങണോ അപ്പൊ യിലേ കൊണ്ടോ ഓ അത് വിഷയല്ല പിന്നെ ഇടെ കൊണ്ടോമ്പോ നോക്കണം നോക്കിക്കണം അപ്പൊ ആ ഇപ്പല്ല ഇപ്പൊ ചെറുതായിറ്റ് വെയില് വരണ് ണ്ട് കുറേ ണ്ട് ഒണക്കാനുണ്ട്
ആഹ് ന്നലിം ന്നൊക്കെ ആയിട്ട് പേരും മഴേന്നല്ലോ ല്ലേ.. ഇപ്പ ങ്ങനെ മൂടി കെട്ടിക്കണി പ്പം
മയോണ്ടേ ഒന്നും ഒണങ്ങി കിട്ട്ണില്ല ന്നിട്ട് എന്തോ രു ആ അങ്ങനെ അ എല്ലാം കൂടിയും പിന്നെ വെയില അറച്ചക്കാണെങ്കില് കൊറച്ചൊന്ന് ഉണക്കി കിട്ട ഒക്കകൂടി കിട്ടുഅ
ക്കപ്പാട് കൊണ്ട് വെയിലത്ത് കൊണ്ടയിടും പിന്നെ ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പതിന്നും ന് പിന്നിം മയെയ്യാൻ തൊഡ്ങ്ങും
ഉണ്ടാവും പെട്ടെന്ന് പെയുമ്പോ ഒന്നായിട്ട് നനഞ്ഞ ഉണങ്ങിയകൂടി നനഞ്ഞു പോകും
ആ അതാണീ ഞമ്മമാണെങ്കിൽ വെയിയില് കാണുമ്പോത്തിനൊക്കെ കൊണ്ടോയി പുറത്ത് കൊണ്ടോയിടും ചെയ്യും മഴ പെയ്ഴുമ്പോ പിന്നെ അതേപോലെന്നെ എടുത്ത്ങ്ങാണ്ട് അഹ് അഹ് എടുക്കയും ചെയ്യും
ഉം ഉമ്മ ഉമ്മോക്കെ ഔടെ ഉമ്മ ഉമ്മ വടെണ്ടോ കൊയപ്പൊന്നുല്ലല്ലോ
ആ വിടെ ഉണ്ട് കൊയപ്പൊന്നു ല്ല
ആഹ് ആഹ് ആഹ് ഇന്നാളെ എന്തോ സുഖ ഇല്ലാന്നൊക്കെ പറഞ്ഞില്ലേനോ
ആഹാ ഇപ്പൊ കുഴപ്പൊന്നുല്ല ആഹ് മാറി മാറി. ഹസ്ബന്റ് നാട്ടിലുണ്ടോ? ഒ
ആഹ് വടെണ്ട്
ഏഹ്. അൻക്കന്ത പണി?
എന്തെങ്കിലും വണ്ടിന്റെ അങ്ങനെ സ്ഥലത്തിന്റെ ഒക്കെ ആയിട്ട് പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോണ് ണ്ട്.
ആഹ് ശരി. നിങ്ങൾ എവിടെനി സ്ഥലം? ആഹ് ആഹ് ശരി. നല്ല രസാവല്ലോ താമര ശ്ശേരിയൊക്കാവുമ്പം ചൊരം കേറ്ണ പോലൊക്കൊണ്ടോ
ആഹ് അതൊക്കെ നമ്മള് പോവല്ണ്ട് ഉം ഇവടെ അട്ത്തന്നാണല്ലോ ഓ ഓ പോയിനു അടുത്ത ലാസ്റ്റ് ആയിട്ട് ഞങ്ങള് പോയത്. ഉം മിനിയൂട്ടി ആഹ് എന്തോ ചോയിക്കാണ്ട്. അടിപൊളിയ എല്ല രസാ പോയിട്ടുണ്ടാ അങ്ങോട്ട്.
പോയിട്ടില്ല അങ്ങോട്ട് പോണം ഇന്നൊക്കെ ഇണ്ടേന്നു പോവാൻ പറ്റിട്ടില്ല
ഉം അത് വച്ചാല് അന്ന് ഞങ്ങള് എങ്ങനെ പോയിന്നറിറ്യാെ കെ എസ് ആർ ട്ടി സിലാ പോയത് കെ എസ് ആർ ടി സി ന്നറിയുമ്പോ എല്ലാർക്കും ഇണ്ടല്ലൊ കേക്കുമ്പോ ഒരു പോലെല്ലേ ഇന്നട്ട് ഞാൻ പറഞ്ഞെക്കുന്ന് നല്ല ന്താണ്‌ മൻസ്ക്കാണെങ്കില് പിന്നെ നമ്മള് കാറിലും സൈക്കിളിലും ഒക്കെ പോ പോന്നേ കാട്ടിലും രസം ഇന്നട്ട് ഞാൻ പറ്ഞ്ഞ് ക്ക അങ്ങനൊക്കെ പോണോ.
അത് ആ നമ്മള് കെ എസ് ആർ ടീസി ക കേയറുമ്പോ നമ്മള് ഏത് ബസ് എന്നാ കേറനമ്മള് മിനി ഉട്ടീക്ക്.
അല്ല അത് ട്രിപ്പ് ഇതില്ലേ പിന്നെ നമ്മളെ ഇപ്പ ഫ്രീ ആയിറ്റ്ള്ളെല്ലേ അങ്ങനല്ല.
ആഹ് ആഹ് ആഹ് അല്ല
അയിന്റെ മുമ്പ് ആഹ് ആഹ് ഫ്രീ ആന്നേ ന്തെ മുമ്പ് നമ്മള് ഒരു ഒരു എന്താണ് വിനോദയാത്രാന്നും പറഞ്ഞിട്ട് അങ്ങനെ ഓരോ സ്ഥലത്ത്. ത്തേക്ക് പോന്നില്ലേ ഒരൊരോ വിൾച്ച് ബുക്കെയ്തിട്ട് അങ്ങനെ പോന്ന്ണ്ട ലോ ആഹ്. അങ്ങനെ പോയത്. അപ്പൊ ഞങ്ങള് കുടുംബക്കാര എല്ലരും ഉണ്ടായ്ന്നു അപ്പൊ അങ്ങനെ എല്ലരും കൂടിയും ഭക്ഷണൊക്കെ നമ്മൾ ഇവിട്ന്ന് ഇണ്ടാക്കി കൊണ്ടോയി പിന്നെ അപ്പോ ഓരോ സ്ഥലത്ത് വെച്ചിട്ടൊക്കെമ്മ എല്ലരൂടും കൂടി ഇരുന്ന് കഴിക്കുമ്പോ നല്ല രസാണേലൊ. ആഹ് ഞങ്ങള് ഇവിടെക്ക് പോയി. പിന്ന മിനിയൂട്ടി പോയി. പിന്നെ നിലമ്പൂര് ആടേണ്ട് എന്തൊക്കോ തേക്കിന്റെ ഇതൊക്കെല്ലേ
ആഹ് ആഹ് നമ്മള് തേക്കിൻ നാടിന്റെ ന്നെ അട്ത്തന്നെ നമ്മളെ നാട്ടിലാ അതെക്കെ
ആണ് ലേ അഹ് ശരി ആ അവടെക്കെ വന്നു ഞങ്ങള് ആഹ് ആടെക്കെ വന്ന് ആഹ് പിന്നെ എന്ത് രസ സ്ഥലം കാണേക്ക് ഏഹ്
ഇവടെന്നിട്ട് ഏത് സ്ഥലങ്ങളൊക്കെ കണ്ടത്
ആഹ് ഞമ്മള് പിന്നെ എല്ലരു കൂടിയാന്ന് വന്ന് പറഞ്ഞിലേ അത് കയ്ഞ്ഞിട്ടാ പി ന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയത് വന്നതോ വന്നത് വന്ന റൂട്ട് അരിക്കോട് വഴിയാണ് തോന്നു. ആഹ് ആഹ്
ആഹ് അരീക്കോട് വയേര്ക്കും ലേ വന്നത് ആഹ് അത് ശരി
തോന്ന്ണ്ട് അപ്പൊ വയൊന്നും നോക്കില്ല നല്ല രസായ്നു പാട്ടും ഞങ്ങള് ഇ ലാസ്റ്റ് അന്ന് ഊട്ടി പോയി പിന്നെ ആഹ് ഇപ്പോ വെച്ചാല് മിനി ഊട്ടി നല്ല രസാ നല്ലർ കാറ്റും എന്ത് രസായി
ഫോണിലൊക്കെങ്ങനെ കാണുമ്പോ നല്ല ഭംഗി ആായിട്ട കാണതെ
ആ അ ഗ്ലാസ് ബ്രിഡ്ജില്ലേ ഗ്ലാസിൻറെ പാലല്ലേ അതിലൊക്കെ കേറീട്ട് നല്ല പാട്ടുതൊക്കായിട്ട് നല്ല രസമായിന്നു
ആ അയ്ല് അയ്ല് കേറാപ്പോ എത്ര വരും ഫീ നൂറ് രൂപ് ന്താല്ലേള്ളൂ
നൂറാണെന്ന തോന്നത്
അല്ലേ
മ്.... അന്നന്നെ പിന്നെ മക്കളേം കൊണ്ട് പോയ്ക്കാണെങ്കി ഓല് അയിൻ്റെ ഉള്ളിലേക്കാട്ട് പോയാ പിന്നെ ആ സമയം പോുന്നറിയൂല
ആഉ... ല്ല
ഇങ്ങി യൗടിം പോയത് എട്ത്തെങ്ങാ പോയിനോ
ഓ നമ്മള്പ്പൊ കോഴിക്കോട് പോയിനീ പിന്നെമ്മള് കക്കാടംപൊയില് പോയിണ്ടേ ഏ ഓ, കക്കാടംപൊയിൽ ആ കക്കാടംപൊയിൽ ദ്‌പ്പൊ അടിപൊളിയാണല്ലോ ഇപ്പൊ മഴ്‌സയ്സിനൊക്കെയായതോണ്ട് കോടിം കാര്യൊക്കെറ്ങ്ങ്ണതോണ്ടെയ് നല്ല.... ദ് രസാണ് പ്പവിടൊക്കെ കാണാാന്
ആ ഞങ്ങളവ്ടെ ഒരോസം പോയി ഞങ്ങള്ൾ പോന്ന്ക്ക്ണ് ദെ അന്നേയ് മറ്റേ എന്തായ്നു ആ പാർക്കില്ലേ ആ പാർക്കില് കൊറ്ച് ചേരോ നന്ന് പിന്നെ ങ്ങള് പോന്ന്ക്ണ്
പൊ പാവട്ട പാർക്കൊക്കെപ്പം നല്ലോണം ഉഷാറാക്യൊക്കെ ചെയ്ത്ണ്
ണ്ടീലേ മാറ്റം വര്തീക്കിലേ പ്പം ആ കൊറേ കൊറേ പോവാൻ നുണ്ടല്ലോ വ്ട്ന്ന് ഞങ്ങക്ക് കൊറേ പോവാനുണ്ട്
അനെആ ങ്ങക്ക് അവടന്ന് നല്ലോണ്ടാവൂല്ലേ പക്ഷെ നമ്മക്ക് വട്ന്ന് ആ നം നമ്മക്ക് വട്ന്ന് സുഖാണ് പോവാാന് ങ്ങക്ക് അവ്ട്ന്നക്കാകുമ്പോ നല്ലത് കിലോ മിൺ അവ്‌ ല്ലേ
പ്രതീഗം പോയി വരാന്ന് പറഞ്ഞ്ട്ട് പോകുന്ന ആളാ അത് നല്ല താണല്ലേ അയ്ന്റെ മോള് ല് കേറി കഴിഞ്ഞാൽ നല്ല രസല്ലേ വാന്ന് ഇങ്ങനെ മക്കൾിപ്പോ മോൻമ്പ് അറിയുന്നത കേട്ടിട്ട് അങ്ങനെല്ല ഞങ്ങള്ൾ പോയര പോയോക്കുമ്പൊ ഒന്നു കാണാല്ല എന്തേതാണവിടെ കാണാന്ള്ള തെവെച്ചിട്ട അയ്നാ കുന്നിൻറെ മോളിലേക്ക് കേറണം ന്നാലേ അയ്ൻ്റെ ന്ത് രസാറിയോ ഞങ്ങളാങ്ങ്ട്ട് കേറില്ലേനൂ ആ ആട്ട് കേറില്ലേനു പിന്നെ ആടള്ള പാർക്ക് പോയി ങ്കാ, ന്തേനു പാർക്കിന്റെ അകത്തോയില് ആണ് ല്ലേ ആ പാർക്കന്ന്ന്തൊക്കൊ മാറ്റങ്ങൾ വരുത്തീട്ടെങ്കിലേള്ളു അന്ന് വല്യതീലൊന്നുല്ല പിന്നെ ഞങ്ങള ങ്ങോട്ട് പോയില്ല. ഇഷ്ടപ്പെടാ ആട്ട് പോയില്ല പിന്നെ റിസോർട്ടിലൊക്കെ താമസിക്ക്യൊക്കെണെങ്കില് രസാ
ആ റിസോർട്ടൊക്കെ പിന്നെ നല്ല രസാണ് പിന്നെ മ്മള് മഴ സീസണ്ലൊക്കെ പോണം മഴ സീസൺല് പോയാൽ മ്മള് പേടിക്കാനൂണ്ട് ന്നാല് നല്ല രസാണു കാണാന് മലന്റെ ഓല് മോളൊക്കെ ആയതോണ്ടെയ് പേടിക്കൊക്കെ വേണം പ്പൊ വയനാട്ത്തൊക്കെ അവസ്ഥപ്പൊ കേട്ടേൻ്റെ ശേഷൊക്കെ ഭയങ്കരം പേട്യാണ് ഇപ്പെ എല്ലം അ ഉരുൾപൊട്ട്യതൊക്കെയ്
അതെ ന്തിന് അതാലോയ്ച്ചക്കാണെങ്കിൽ ഏട്ടും പോവൂല ഒരൈക്യു
അതല്ല ഇപ്പൊപ്പഴാണ് വിധിച്ചതെന്നൊന്നും പറയാൻ പറ്റൂല അങ്ങനെയാണ്പ്പ അവസ്ഥ
അതെ അഒക്കെ അങ്ങൻ തന്നെ പടച്ചോൻ പ്പൊ കണ്ക്കാക് കയ്യൂല മ്മളവ്ടെ ന്നാലും
അന്നെ ന്താലും പടച്ചോൻ കാക്കട്ടെ അല്ല. ഉ ഈമാൻ കിട്ടി മരിചാല്ല വിധി.
ആഹ അതെ ഇഞ്ഞി പിന്ന എക്ക് എത്ര ആള ഇള്ളഹ്
എനിക്ക് കുട്ടിയള്ന്നുമില്ല. കല്യാണംകഴിച്ചിട്ടില്ല പഠിക്കണ്
അഹ ശരി ആ പിന്നെർ അല്ല ഇപ്പൊ എന്താ പഠിക്കുന്നത് ആഹ
ഉം ടീച്ചിങ് വല്ലായിട്ട്
ആ ഈ വർഷ
ആ ആ വർഷം ഇതിന് മുന്നേ ഞാൻ കണ്ണിന്റെ പഠിച്ചിരുന്നു ഓപ്റ്റോമെട്രി അത് കഴിഞ്ഞിട്ട് ഇപ്പം ബി. എ. ഡ്ന് എപ്ളൈ ചായ്യാമാണ്ടി നിക്കാണ്. അങ്ങനെ പോണ് കോയിസൊക്കെ. ആഹ എന്നാ എന്റെ വേറെ എന്തൊക്കെയ എന്നാ ഐകൊട്ടെ പിന്നെ വിളിക്കണ്ട്.
പിന്നെന്താണ്. ഞാന് ആ മോളെ പറഞ്ഞയ നക്കാൻ വേണ്ടിട്ട് നോക്കിയ ഐന്റെ എ ടൽ കൂടെയ വർത്താനം പറയൊക്കാണ്. പി അല്ല സമയണ്ട് പറഞ്ഞോ. ഹലോ. അലോ. പിന്നെ. ഇലഏട്ട എങ്ങനാ പോകല്.
ഞ്ഞേ ഞമ്മള് ഹോസ്റ്റൽല് ആയോണ്ട് നിക്കലാ നമ്മക്ക് ഇബട്ന്ന് കോയ്ക്കോട് ആയതോണ്ട് നമുക്ക് ഭയങ്കര ലോങ്ങ് ആണല്ലോ
ആഹ് ആഹ് ആഹ്
അപ്പം അങ്ങനെ
ആടെ നിന്ന് പഠിക്കുന്ന് ലേ ആ അയ്‌നപ്പത് കയ്ഞ്ഞാല് കല്യാണൊക്കെ ഇണ്ടാവല്ലൊല്ലോ ലേ
ആഹ് ഇത് കയ്ഞ്ഞാ കല്യാണക്കെ ഇണ്ടാവും.
ഏതോ നോക്കിയേച്ച്ക്കോ അതൊന്നുല്ല വീട്ടാരോ
ഇല്ലല്ല വീട്ടാര് നോക്ക്യേച്ചിട്ടൊന്നുംല്ല പോണ് വേറെന്തൊക്കെ വിശ് ശേഷം ആഹ് ആഹ് ആയിക്കോട്ടെ യ്ക്കോട്ടേ ആഹ് ഓക്കെ ആഹ്